ഹലോ ആഹ് കേൾക്ക്‌ണ് ഇല്ലേ
ആഹ് കേൾക്ക്ന്ന്ണ്ട് പിന്നെ എന്തൊക്കെ ഇണ്ട് ആഹ് അവടെ നല്ല മയ ഇണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ മയ പെയ്തോണ്ട്ക്ക്‌ണ്ട് പെയ്തോണ്ട്ക്ക്‌ണ്ട്
ഇവെടെ ഒരു മൂടിക്കെട്ടലാെള്ളൂ ആഹ് ഇവടെ ഇടിംഇണ്ട് സായ ചായെക്കെ കുടിച്ചോ നോമ്പാണോ
ആഹ് നോമ്പാണ് അപ്പോരോ പണികള് ഇണ്ടായിരുന്നു അപ്പ ഇങ്ങനെ നേരം വൈകി അപ്പഇങ്ങനെ കടന്നേര്ന്നു
ഉം
നാളെ പെര്ന്നാ ആഹ് നാളെ പെര്ന്നാളെല്ലേ ഉം
ഐന്റെ ഒര്ക്കങ്ങള്ലേ കൊറേ ഒക്കെ ഇങ്ങനെ ഇമ്മിംഞാനും കൂടി എക്കെ
ആഹ് ബീഫൊക്കെ ആന് ബീഫൊക്കെ കിട്ടീലേ ബീഫ്ഒക്കെ കിട്ടീലെ
ബീഫ് ഫ് കിട്ടാൻ ഇവെടെ കിട്ടാനായിട്ടില്ല
ആഹ് ശെരി
ഇവെടെ അറ്ത്തിട്ടില്ല
ഏഹ് ഞങ്ങളെ ഇവെടെക്കെ കിട്ടീന്നു അതൊക്കെ ഇപ്പം ഉം പിന്നെ അതൊക്കെ പരിവാടിയൊക്കെ കയിഞ്ഞു
ഏഹ് ഇവടെ അറക്കാൻ നിക്ക്ണൊള്ളു ഏഹ്
ഏഹ് ശെരി ആഹ് ഓരോ സ്ഥൽത്ത് ഓരോ പോൽത്തെ അങ്ങനെ ഐക്കരം ആയിരിക്കും പിന്നെ നാള്ന്താ നാളെ ബിരിയാണിയാ വിചാരിച്ച്
ഉം ബിരിയാണി പിന്നെ ചിക്കം പൊരിക്കേ
ആഹ് ചിക്കംപൊരിക്കണം എർ ബീഫ് വെരട്ടിയതും
ആഹ് ആഹ് പിന്നെ പായസോം ഇണ്ടാക്കൈക്കാരല്ലേ
ആഹ് പായസം ചെറുപയർ പരിപ്പ് വറ്ത്ത് വെച്ച്ണ് നാളെ ഇംഹ് രാ വിലെ ഒരുപാട് പണി ഇണ്ടാവും അപ്പൊ പിന്നെ ഐന്റെ എടേയിലൂടെ കൈയ്യൂലാ വി ചാലെന്നെല്ലേ വറ്ത്തൊക്കെ വെച്ച് ഇങ്ങളെന്താ ഇണ്ടാക്കണ്
ഞങ്ങള് മന്തിയാണ് ഇണ്ടാക്ക്ണത് അപ്പൊ
ആഹ്
ഇന്ന് ഇന്നെന്നെ ഒക്കെ മാഗ്
വെക്കലാണോ ഓഡ്രാണോ
ഇൻ ഇപ്രാവശ്യം വെക്കാണ് മന്തി മാത്രൈറ്റ് പിന്നെ കാടല്ലേ കാട പൊരിക്കാന്ന് വിജാരിച്ചു
ആഹ് ആഹ്
പിന്നെ കൊർച്ച് എന്തേലും പേസ്റ്റ് ആഹ് ആഹ്
കാട ഉം
പിന്നെ കാെറച്ച് പിസ്തവള്ളം കൽക്കാ അങ്ങനെ
ആഹ് ഞങ്ങളും കയിഞ്ഞ പ്രാവശ്യം ജൂസൈന്നു അപ്പൊ പിന്നെ ഇപ്രാവശ്യം പായസാക്കാന്ന് വിചാരിച്ചു ഉം
ഏഹേ വെള്ളൊക്കെണ്ടോ അവ്ടെ?
ആഹ് വെള്ളംണ്ട് ഇവിടെ പിന്നെ വെള്ളം നമ്മളെ പുഴന്റെ വക്കിനായോണ്ട് വെള്ളം ണ്ടാവും
ഉം എന്താ കെണെ കെണറ്ണ്ടാവുംല്ലേ?
ആഹ് പൊയന്റെ വക്കിനാണ് കിണറ്
ആഹ് ആ് ഇങ്ങള് വെള്ളൊക്കെ കുടിക്കാനൊക്കെ എന്താ ചെയ്യല്? മുക്കലാണോ അതോ?
ആ അമ്മള് മോട്ടറ്ണ്ട് മോട്ടർ ഇട്ത്ത് അടിക്കും
എഹ് മോട്ടർ ഇട്ടാണ്ട് അടിക്കുംല്ലേ?
ആ മോട്ടറ് ഇണ്ട് ഇല്ല മുക്കേല്ല
ആഹ് കൊയ കൊയൽ കിണറൊന്നും അല്ലേക്കാരല്ലേ സാദാ കിണറാ?
ആഹ് കുയൽ കിണാറല്ല സാധാ കിണറാ നമ്മള് പുയേലാണ് അപ്പൊ പുഴന്റെ വക്കിനാണ് കിണർ കുത്തിയത്
അപ്പം വെള്ളം ഇഷ്ടം പോലെ ഇണ്ടാവും
ആഹ് ആഹാ
അങ്ങനെയാണ്
ചായൊക്കെ കുടിച്ചോ? ആ നോമ്പാലേ?
നോമ്പാണ്‌ മക്കക്ക് ചായ കൊടുകണം അവിടെ നിക്കട്ടെ അവര്
എന്താ ഇണ്ടാക്കിയെ തൊറക്കാന് നോമ്പ് തുറക്കാന്?
തൊർക്കാന് ഒന്നും ഇണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ഇമ്മ പറഞ്ഞു ഇമ്മാക്ക് പഴം പുഴുങ്ങിയത് ‌മതീന്ന് പർഞ്ഞു അപ്പം പിന്നെന്തിനാ നമ്മൾ ഞങ്ങള് എല്ലാ പ്രാശ്യം പത്തിരി ഇണ്ടാക്കാറ്ണ്ട് പിന്നെ ഹസ്ബന്റ് നോറ്റിട്ടില്ല അപ്പൊ ഹസ്ബന്റ് പണി കഴി യുമ്പം കൂടുതലാവും വിചാരിച്ചാട്ട് നോമ്പ് നോല്ക്കാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞാട്ട് പോയതാ അപ്പം പിന്നെ അത് പിന്നെ ചായ അല്ലെങ്കില് ഹസ്ബന്റ് നോൽക്കല് ഇണ്ടായിരുന്നു അപ്പൊ പത്തിരി ഇതൊക്കെ ഇണ്ടാവും ഇഞ് ഞാനും ഇമ്മിം ഒള്ളൂ അപ്പം ഞമ്മള് അപ്പം ഇമ്മറഞ്ഞു ഇഞ് എന്തും കടിയൊന്നും ഇണ്ടാക്കണ്ട പറഞ്ഞു ഉം ഇഞ്ഞ് ആ അപ്പം ഞാ പർഞ്ഞു ഞാൻ ഇൻക്ക് സദാ ചോറ് ഞാൻ ചോറ് ന്നും
കുട്ടിയളൊന്നും നോറ്റ്ണ്ടാവുല്ലല്ലേ?
ഇല്ല കുട്ടിയള് നോക്കാനൊന്നും ആയിട്ടില്ല ചെറിയ മക്കളാ
എഹ് ഉം ചെറിയ മക്കളാ
ആ അപ്പൊ അവര് നോറ്റീല്ല പിന്നെ ഉം ഇങ്ങള് നോമ്പ് നോമ്പൊക്കെ നോറ്റ്ണ്ടാവുല്ല വീട്ടിള്ളോര്?
ഇന്ന് നോമ്പ് നോറ്റിട്ടില്ല
ആഹ്
നീക്കാം വൈകി അപ്പൊ
ആഹ് അതെ
നോമ്പൊന്നും നോറ്റില്ല
ആഹ് അല്ല നോമ്പ് നിർബന്ധം ഒന്നു ഇല്ലല്ലോ എല്ലാ
ആഹ് സുന്നത്താണ്
ആഹ്
ഉം അതെ
പിന്നെ ഉം അങ്ങനെയൊക്കെണ് ല്ലേ
ആഹ് -
പിന്നെന്താ പ ഡ്ര സ്സ് തെക്കെ ആയില്ലേ ഞാൻഇങ്ങനെ പിന്നെ നാളെ പിന്നെ രാവിലെ ഏഴ് മണിക്കാണ് നിസ് കാരം അപ്പം പിന്നെ അപ്പോയേക്കും ഞാന് അയൺ ചെയ്യട്ടേ വിചാരിച്ചാണ്ട് ഇങ്ങനെ അയൺ ചെയ്ത് കഴിഞ്ഞു കൊറെ ഒക്കെ കഴിഞ്ഞു ഇനിയു ഇണ്ട്
ഏഹ് പുതിയതോ
ആഹ് പുതിയത്
ഏഹ്
അത് ഹസ്ബന്റ് പോയപ്പ ന്നെ പറഞ്ഞിരുന്നു ഒക്കെ അയൺ ചെയ്തു വെച്ചാ മതിട്ടോ. പിന്നെ രാത്രി നമ്മെക്ക് ഓരോ പരിപാടി തൊക്കായിരിക്കും അപ്പംപ്പിന്നെ.
ആഹ് അരിയൊക്കെ കൊണ്ട് കൊടുക്കാൻണ്ടാവുല്ലേ ആഹ്. അരിയൊക്കെ കൊണ്ട് കൊടുക്കാൻണ്ടാവുലേ
ഇല്ലഈ നേരം നമ്പിനമ്മക്കരി ഒന്നും കൊണ്ടു കൊടുക്കണ്ടല്ലോ.
ഏഹ് കൊണ്ടുക്കൊടുക്കണ്ടാ. ഏഹ്. ആ എനിക്കറിയില്ല. അല്ലേ നോ ഇതിനിങ്ങനെ. പെരുന്നാൾൻ്റെ തലേന്ന് അരി കൊണ്ടെടുക്കലുണ്ടല്ലോ.
പിന്നെ ഞങ്ങെളവടെയല്ല. പിന്നെ ചെറിയ നാക്കാണ് ഫിത്തറ് ഫിത്തറ്.
ഏഹ് ചെറിയ പെരുന്നാൾക്കാലേ.
ആഹ്
പടക്കം പടക്കൊക്കെ പൊട്ടിച്ചല്ലുണ്ടോ അവെടെ?
ഇവെടെ പടക്കങ്ങെ പൊട്ടിച്ചാറില്ല. ഇവെടെ അവിര് ഈ മക്കക്കൊക്കെ ഒരു അങ്ങനെ ചെയ്യും. അപ്പൊ ഞങ്ങറിയും പടക്കം പൊട്ടികാൻ പറ്റുലല പിന്നെളി പൂത്തിരിറ്റെക്കെ ത്തിക്കും. പിന്നെ അതൊക്കെയൊണ്ടാവും ഉം. ഇപ്പ അതൊരു ഇതാണല്ലോ മക്കക്ക്.
രെസാണ്.
നമ്മെള് പറഞ്ഞതും കേൾക്കൂല. ഉം
ഉം
ഓ കാണാന്
ഏഹ്
അല്ല, കാണാൻ രെസാണ്. പക്ഷേ നമ്മെള് തല്ലെ നമ്മെള് മുസ്ലീങ്ങളാമ്പോ പിന്നെ അതക്കൊരു. അങ്ങനെയൊന്നും ചെയ്യൂലല്ലോ അധികം. ഇപ്പ നമ്മെള നാട്ടിലതൊക്കെ. ഒക്കൊണ്ട്. അപ്പൊ മുസ്ലിങ്ങളാണ് എല്ലാത്തിനും ആ വിശ്യം. ആഹ്
കുട്ടികളക്കെ പാടെ കൂടിയാണ്ടിങ്ങനെ എല്ലാരും കൊറെച്ച് യീച്ച പടക്കൊം.
ആഹ് അപ്പ എല്ലോടത്തും പൊട്ടിക്കും. പെടിംണ്ടായിരുന്നു. പക്ഷെ ഇവെടെ. എല്ലാ ഉമ്മാക്കും വെല്ലുബാപ്പയ്ക്കു ഇഷ്ടേല്ല.
ആഹ് അവിടെന് വയസ്സായവേലനാരുല്ല.
ആഹ്
പറയണ്ടാന്ന്. പൊട്ടിക്കണ്ടാന്ന് പറയാന് എല്ലാരുയിങ്ങനെ. വടെ കോളനി പോലെ വീടാവുമ്പളെ
ആഹ്.
എല്ലാരും പാടെ ത്തോടിയണ്ടെണ്ണം പൊട്ടിച്ചു.
അയ് ശെരി. ആഹ്. പിന്നെ അങ്ങനെക്കാണ്.
നോമ്പർക്കന്നിട്ട് ആഹ്.
അപ്പം മ്മർഞ്ഞു പയം പുയ്ങ്ങ്യത് മതി. പിന്നെ പാൽ ചായ പാല് വാങ്ങ പാൽ ചായ മതി. മ്മക്ക് രാത്രി ചോറ് തിന്നാന്നർഞ്ഞ്. ഏഹ്‌ ആഹ് ചോറും തിന്നണ്ടേന്നർഞ്ഞ്. പിന്നെ മക്കക്ക് കാര്യായിട്ട് മക്കക്കാണ്. നോമ്പാഉമ്പൊ അവെര്ണ്ടാവും ഞമ്മളെ കൂടെ.
ആഹ് അപ്പ കുട്ട്യേക്ക് ചായൊടൊന്ന് കൊടുത്തില്ല?
ചായ കൊടുക്കണം. ന്റെ ചെറിയ മോളോറങ്ങാണ്. രണ്ടാമത്തെ മോള് മൂത്തശ്ശന്റെ ഒർങ്ങാണ്. പിന്നെ വെടെ മോനെന്നെള്ളു.
ഏഹ്. അഹ്‌ ഭർത്താവ് മാത്രം നോൽക്കാത്തൊള്ളൂ?
ആഹ്.
ഏഹെ പിന്നെ ന്താ കുട്ട്യേക്ക് സ്കൂൾക്ക് സാനങ്ങളൊക്കെടുത്തോ?
ഓഹ് സാധനങ്ങ
ഏഹ് ബേഗൊക്കെ വാങ്ങിണ്ടാവുല്ലേ?
ബേഗ് പിന്ന കഴിഞ്ഞ പ്രാവ്ശ്യം വാങ്ങിരുന്നു. ഉം ഞ്ഞിയൊക്കെ വേം എ എല്ലാം കൂടി വാങ്ങുമ്പോത്തിനെ ഒരു സംഗ്യാവും ഉം അപ്പൊ ഞാന നല്ലവണ്ണം കയ്കി വൃ ത്ത്യാക്കി വെച്ചു ന്റെ ചെറിയ മോ രണ്ടാമത്തെ മോക്ക് കൊയപ്പൊന്നുല്ല. അങ്ങനെ മതി മ്മച്ചിയെ അത് മതി അർയു. വല്യ മോനും കൊയപ്പല്ല. ഉം.
ഏഹ്.
അതൊ ഞാനെല്ലാം വൃത്തിയാക്കി കെയ്കി വെച്ചതാ. പിന്നെ ഒരു കൊല്ലം ഒരു കൊല്ല പ്പങ്ങനെ പുതിയതായി ഒരു കൊല്ലം കയ്യുമ്പോത്തിന് അതൊക്കെങ്ങട്ട് കോലം മാറും.
ഊം ഹും
തൊടക്കത്തി പിന്നെ മയ ന്തു ആയി കരിമ്പനു ന്തു കുത്തി
ആഹ് അതാണ്.
ആഹ് ആഹ് അമ്മക്ക് വാങ്ങുമ്പല്ലെ ഷാറു ണ്ടാവുള്ളൂ.
പിന്നഅ ആ സാദാ പോലെണ്ടാവും.
ആഹ് സാദാ പോലെക്കെ ഞാൻന്റെ കുട്ടിനോടൊയ്ച്ചു രണ്ടാമത്തെ മോളോട് അൻ ക്കെൽ കെ ജിന്ന് ബേഗ് വാങ്ങില്ലെയ്ഞ്ഞോ യു കെ ജി പിന്ന ഒന്നാം ക്ലാസ്സിന് വേറ വാങ്ങി പുതിയ സ്കൂക്കൊന്ന് വാറ വാങ്ങുഅ ല്ലോ. അങ്ങനെ അപ്പൊ ഞാൻ ആലോയ്‌ച്ചെ പിന്ന ആഹ് അത് യു കെ ജിക്കും എൽ കെ ജിക്കും വേഗാണ് ഒന്നും പറ്റിട്ടില്ലല്ലോ. ഈ ബേഗിന് ഇപ്പ ങ്ങനെ വിടെ കണ്ട പ്പളെ അത് ഞാൻ മറന്നുപോയി അത് അവേഗാണെന്ന് ൻക്കോ ർമ്മല്ല. അപ്പവർക്ക് ഒന്നാ പുതിയ പുതവൽസരത്തിന് പുതിയ വേഗ് വാണന്നർഞ്ഞപ്പോ പുതിയ ബേഗ് വാങ്ങ്യൊട്ത്തായിരുന്നു.
ഏഹ്
അപ്പം ഉം അപ്പം ആ ബേഗ് നല്ല ബേഗ് വല്യ നാലാം ക്ലാസ് വരെ പറ്റിയ പഠിക്കാൻല ബേഗ വല്യ ബേഗായിരുന്നു അപ്പൊ അത് ഒഴിവാക്കിയാട്ട് ഒന്നാം ക്ലാസ്ക്ക് വ വാങ്ങിയത് ഇനി രണ്ടാം ക്ലാസ്ക്ക് വേറെ മാങ്ങാ പറഞ്ഞാല് ഭയങ്കരം ഇതാണ് അഹ് പറ്റൂലല്ലോ ഉം
കൂള്ന്നെന്നെ കിട്ടീണ് ഒരു ബേഗ്
അയ് ശെരി
പ്രൈമ പ്രൈമറി ചേർത്തുമ്പോ അവിടുന്ന് ഫ്രീ ആയിക്കാണ്ടൊരു ബാഗ് കിട്ടി
ഏഹ് അയ് ശെരി
അയിലേറ്റെന്നെ കളറ് ഏഹ്
ഗവൺമെന്റാ സ്കൂള്? സർക്കാറാണോ എഹ് അയ് ശരി ആ ബേഗ് എല്ലാർക്കും കിട്ടൂലേ
ആഹ് ചേർത്തണ എല്ല കുട്ട്യക്കും കിട്ടും എൽ കെ ജി ആണ് അപ്പം
അയ് ശെരി അവര് കിട്ടലല്ലേപ്പൊ ഒരു ബേഗ് നമ്മക്ക് എന്നല്ലാതെ എഴുന്നൂറ് എണ്ണൂറ് രൂപ നമ്മക്ക് ലാഭായി
ആഹ്
ഇവിട അതൊന്നും ഇല്ല നമ്മളെ ഇവിടൊന്നും അതൊന്നു ഇല്ല ഇപ്പം സർക്കാറു അല്ല സർക്കാറാണെങ്കി പോലും അതൊന്നും ഇവിടന്നും ഇ
ആഹ് ന്നാ ശരി ഏഹ്
ആഹ് ഓക്കെ